ഹലോ
ഹലോ എന്താ ചെയ്യനെ
ഇവിടെണ്ട് എന്താന്ന് സ്പെഷ്യൽ എന്താ ഫ്രൈഡേ ആയിട്ട്
ഫ്രൈഡായിറ്റ് നെയ് ചോറും ചിക്കനും
ആ ആ ഏതാണ് നിച്ചയ ചിക്കൻ എങ്ങനെയാണ് എന്താ തേങ്ങ അരച്ചതോ അതോ മുളക് ഇട്ടതോ എന്താ സ്പെഷ്യൽ
മുളകിട്ട്
മുളകിട്ടതല്ലേ നെയ്ച്ചോറൊ
കുളിക്ക കഴിഞ്ഞോ
ഉം ഞങ്ങൾക്കിന്ന് അതന്ന ചിക്കന് പക്ഷേ കറി മത്തൻ കറി ഉണ്ടല്ലോ അത് പിന്നെ ഉപ്പേരി അങ്ങനേക്കെയാണ് അല്ലാതെ ആഹ് സ്പെഷ്യല് ആയിട്ട് അങ്ങനെല്ല ഈ ഒരു ഐറ്റംസ് ഒക്കെ പിന്നെന്താ ഫുഡൊക്കെ ഇണ്ടാക്കുവോ നല്ലോണം ഉണ്ടാക്കോ
പിന്നേ
ആഹ് ഉണ്ടാക്കൂലെ ഏതാ ഫേവറേറ്റ് ഏതാ
മോനാണോ കരയ്ണെ മോനാണോ കരയ്-
അതെ അതെ മോന് ആണ് സൗണ്ട് ഉണ്ടാക്കാണ് ഏതാ ഫേവറേ റ്റ് ഫുഡേ താ
ബിരിയാണി
ഓഹ് ബിരിയാണിയുടെ റെസിപ്പി അറിയോ
റെസിപ്പി അറിയാലോ
ഒന്ന് പറഞ്ഞരോ എനിക്ക് ബിരിയാണി വെക്കാനറിയില്ല
അത് പറയണോ
ആഹ് ആഹ് അതേപോലെന്നെ ഉണ്ടാക്കിയോക്കാലൊ
ഉം അതിന്പ്പംഎന്തെല്ലാം മാർഗം ഇണ്ട് യൂട്യൂബ് നോക്ക തൊറക്ക ഇണ്ടാക്ക
ആഹ് പക്ഷേ യൂട്യൂബില് ഇണ്ടാക്കണ അതായത് കൊറേ ആൾക്കാര്ണ്ടാകും പക്ഷെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടി പ്സ്ണ്ടോ അറിയാലൊ
പ്രത്യേ ടിപ്സ് ഒന്നൂല്ല ഞാനും യൂട്യൂബ് നോക്കിയണ്ടാക്കല്
അപ്പൊ പിന്നെ യൂട്യൂബ് നോക്ക്യാ മതില്ലേ ഏത് ഏ- ഏഹ് എല്ലാ ചാനലും നോക്കോ അതോ ഒരു ചാനല് മാത്ര ആണോ
അങ്ങനെന്നൊന്നൂല്ല ഞാന് അടിച്ചു കൊടുക്കും ഏതാ നല്ലത് തോന്ന്ണ്ച്ചാ
അതന്നെ ഒരു വീഡിയോ മാത്രാണോ കാണാ ആഹ് അങ്ങനെ കൊ കൊറേ വീഡിയോസ് ഒന്നും കാണൂല
ഇല്ലല്ല ഏതേലും ഒന്ന്എടുക്കും
ആഹ് ആഹ്
പിന്നെക്കെപാടെ കൺഫ്യൂഷനാ
ആഹ് ആഹ് ശരിയാ അതില് ഓരോന്നില് ഓരോ ടി- പ്സാവോല അല്ലേ ടിപ്സ് ആൻ ട്രിക്സ് ആവോല്ലോ ഇങ്ങട്ട്പ്പെന്താ പണി പണിയൊക്കെ കഴിഞ്ഞൊ
ഓന് ഉറക്കാണ് പണി കഴിഞ്ഞു ഇനി കുളിക്കണം
ആഹ് കുളി കഴിഞ്ഞിട്ടില്ല അല്ലെ
കുളി കഴിഞ്ഞിട്ടില്ല രാവിലെ കുളിച്ചോ
ഉം കുളി കഴിഞ്ഞു
ഉം
കുളി കയിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് ഇവടെ വീട്ടില് ഞങ്ങള് ജോയിൻ ഫാമിലിയാണ് അപ്പൊ എല്ലാരും ഉണ്ട് പിന്നെ ഞാനിപ്പ എന്റെ വീട്ടിലാണ് അപ്പൊ അവിടെ ഉമ്മ അപ്പ പിന്നെ ആഹ് ബ്രദറ് സിസ്റ്റർ അങ്ങനെ
ആഹ് അപ്പൊന്ന് സ്കൂളോ സ്കൂളൊന്നുല്ലേ കുട്ടിയേക്ക്
ആഹ് സ്കൂളില് പോയിണ്
ആഹ് അവിടുന്ന് പോവാൻ പറ്റ്ണ്ടാവുലെ
ഉം ഉം ഉം രണ്ട് സ്ഥലത്ത്ന്നും പോവാൻ പറ്റ്ണെ അങ്ങനെ അങ്ങനെ ജോ ഇതാക്കിയതാ ചേർത്തിയതാ
ആഹ്
ആഹ് വീട് രണ്ട് വീടും എടുത്താണ് അപ്പൊ പിന്നെ അങ്ങനെ പോവാന്നുള്ള നൽക്ക് പിന്നെന്താ
അങ്ങനെ ആകുമ്പോ സുഖാണ് ഞാനൊക്കെ കൊറെ ആയി പോയിട്ട്
പോയിട്ട്ലെ വെക്കേഷൻ ആവണം ആഹ് ആഹ് അങ്ങനെ വെക്കേഷൻ ആക അപ്പൊ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഏതായത് ഈ ഒരു സ്കൂളോതൊക്കെ ഇല്ലാ ത്ത സമയത്ത് അമ്മള് പോവാൻ വേണ്ടി നിൽക്കുമ്പൊഴേക്കാരം വേറെ എന്തെങ്കിലൊക്കെ ഇണ്ടാവാ ചെ നമ്മൾക്ക് അങ്ങനെ എപ്പളും പോവാ
ഉം
അവടീം ഇവടീം ആയതോണ്ട്. ഫുഡൊക്കെ എന്താ മോൻക്ക് എന്താ ഫുഡ്? മോൻക്ക് എത്രായി?
ഓന് ഒര് വയസ് ചെറിയ കുട്ടിക്കൊര് വയസ്സ് വല്ല്യ കുട്ടിക്ക് നാല് വയസ്സ്.
ആഹ് ആഹ് ആഹ് അങ്ങനെ അപ്പൊ എന്താ ഫുഡൊക്കെ എല്ലും കഴിക്കോ
ഉം എവടെ ഒന്നും കഴിക്കൂല.
ആഹ് അത് ശരി ഈ അമൃതം പൊടി അതൊക്കെ കൊട്ക്കല്ണ്ടോ
അമൃതം പൊടി കൊട്ക്കും അത് വയറ്ന് വേദനേണ്. വയറ് വേദനേം ഇണ്ട് അമൃതം പൊടി കൊട്ത്താ കഴിക്കോ ആഹ് കഴിക്കും നല്ലോണം കഴിക്കും പക്ഷെ വേദനേണ് ഉം
ആഹ് അതന്നെ വയറിന് എന്തോ- ആഹ് സുഖല്ല ആഹ് അലർജി ആണ് അപ്പൊ ഞാന്ങ്ങനെ ഡോക്റ്റെ കാണിച്ച സമയ- ത്ത് പറഞ്ഞ് ചെല മക്കൾക്ക് പറ്റൂല കാരണം അയിലൊരുപാട് ഇൻഗ്രീഡിയൻസ് ഇള്ളതൊണ്ടേ അയില് കടലന്റെക്കെ ക്വാണ്ടിറ്റി കൊറച്ച് കൂട്തലാണല്ലോ
ആഹ് അതന്നെ ഉം
അപ്പൊ അത് ചെല മക്കൾക്ക് പറ്റില്ല അപ്പങ്ങനെ കൊടുക്ക്ണെ കൊട്ത്താ പനി വെരും
ആഹ്
അങ്ങനെയാണ്
ഉം റാഗി അങ്ങൻത്തൊന്നും പിന്നെ കഴിക്കൂല്ല
ആഹ് ഈ റാഗി ആഹ് അത് ഈ റോബസ്റ്റ് പഴം അങ്ങനെക്കെ ഇട്ട് കൊട്ത്തോക്കിക്കൂടെ റാഗി ഇതാക്കീട്ട് കുറ്ക്കീട്ട് പിന്നെ ആഹ് കഴിക്കൂലലേ അങ്ങൻത്തന്നെ ഉം ഉം ആഹ് ആഹ് അതന്നെ
ഉം
പിന്നെന്താ ആഹ് ഇങ്ങളിനി ഒരു നെയ്ച്ചോറൂം ഇതൊക്കെ ഇണ്ടാക്ക്‌ണ സമയത്ത് അതിലേക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യലൈ- റ്റംസോ ചമ്മന്തി പപ്പട അങ്ങനെക്കോരോ എരികള്ണ്ടല്ലോ അങ്ങനെക്കെ ഇണ്ടാക്കോ?
ആഹ് നെയ്ച്ചോർക്ക്‌ പപ്പടണ്ടാക്കും.
ആഹ്. അങ്ങനെ.
ഉംഹ്. പിന്നെന്തൊക്കെ?
അല്ല എല്ലാരും ഇണ്ടാക്കണംന്ന്ല്ലല്ലോ?
മഴണ്ടോ അവടേ, മഴണ്ടോ?
ഇപ്പൊ നല്ല വെയിലാണ്. രാവിലിണ്ടായ്ര്ന്നു ഇപ്പം, ആഹ് നല്ല വെയിലാ.
ആഹ് ഇവടെ രാവിലെ തൊടങ്യെ മഴെണ്.
ഏഹ് അഹ്ശെരി. ഇവ്ടെ ഇണ്ടായ്നൂട്ടോ പക്ഷെ ഇപ്പല്ല ഇന്നലീം മിനിയാന്നൊക്കെ നല്ല മഴെന്നേയ്നു. എന്താണ് ഏഹ് ബുക്സൊക്കെ വായിക്കോ, ഇഷ്ടാണോ? അതോ, റീൽസ് കാണാനോ ഇഷ്ടം?
ബുക്ക്‌ ഇഷ്ടാണ് വായിക്കാന്ഷ്ടാണ് നോവലൊക്കെ വായിക്കാന്ഷ്ടാ
ഏ ആഹ് ഏതാ ഏതാ വായിച്ചേല്ങ്ങനെ ഓർമയിൽ നിക്ക്‌ണ എന്തേലുണ്ടോ?
ഓർമ്മയില് നിക്ക്‌ണത്,
സ്റ്റോറികളോ അങ്ങനെ ഓരോന്ന്ണ്ടാവൊല്ലോ നമ്മക്ക്ഷ്ടപ്പെട്ടത്
ആഹ് സ്റ്റോറി നോവലെന്നെ കാര്യായിട്ട് വായിച്ചീന്നെ. ആ ട് ജീവിതം. അത് അറീല്ലേ?
ആഹ്. ആട് ജീവിതം ഫിലിം കൺണ്ട്ണോ?
പിന്നെന്താ.
ആട് ജീവിതം ഫിലിം കണ്ട്ണോ?
സിനിമ കണ്ട്ണ്.
ഉം ഉം അതേ ആ സ്റ്റോറി അത് ആടുജീവിതൊക്കെ പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ ഉണ്ടായിനല്ലോ. ക്സിലൊക്കെ അതിന്റെ ചെറിയ ചെറിയ പോർഷൻസൊക്കെ. ഉം അല്ലാതെ എഹ് പിന്നെ ഞാന് ആടു ജീവിതം ആഹ് പിന്നെ നോവൽ ആട് ജീവിതത്തിൻ്റെ നോവല് ഞാൻ കൊറേ ആഹ് തെരഞ്ഞു കൊറെ നടന്ന് പക്ഷേ ഇൻക്ക് ആ നോവല് കിട്ടീല്ലട്ടോ. ബെന്യാമിനല്ലേ എഴുതിയാള്? പക്ഷേ ഇൻക്കാ നോവല് കിട്ടീട്ടില്ല പിന്നെ ഞാൻ കണ്ടത് പിന്നെ ഫിലിമായിട്ടാണ്. പക്ഷേ ഫിലിമിലും ആന്നാ ആ നോവൽല്ള്ളേലും എന്തൊക്കെയോ ഡി ഫ്റൻസ് ണ്ട് തോന്ന്ണ്ട്. അങ്ങനെ പറയ്ണേക്കാ പക്ഷേ ഞാനാ നോവല് വായിച്ചിട്ടില്ല.
ആഹ്.
പിന്നെ വേറെ ഏഹ് പിന്നെ ഏതൊക്കെ ഏഹ്
പിന്നെ കൊറേ വായിച്ച്ക്ക്ണ്, ഒന്നും ഓർമ്മല്ല കൊറേ വർഷങ്ങളായി.
ആഹ് ഇപ്പയ്നേ ഇപ്പയ്ന് വായന കൊറവാണല്ലോ ഫുള്ള് റീൽസ്. അതല്ല വായനന്നെ കൊറവാണല്ലോ ആഹ്. അതന്നെ റീൽസ് കാര്യങ്ങൾ അങ്ങനെ ആകുമ്പോ വായനക്ക് അത്രങ്ങട്ട് ഇമ്പോർട്ടന്റ് കൊടു ക്കൂല. പക്ഷെ ശരിക്കും അതൊക്കെ വേണംന്നാണ്.
ഏഹ്.
ചെയ്യണംന്നാണ്. പിന്ന എന്താ ഹസ്ബന്ഡന് എന്താ ജോലി
ഹസ്ബൻഡ് ടാപ്പിംഗ് ആണ്
ആ ആ അയ് ശരി ഹസ്ബൻഡ്‌ ഇവിടെ നാ ട്ടിലാണ് നാട്ടിലാന് ഇങ്ങനെ ഓരേ പരിപാടികളായിട്ട് ഇങ്ങനെ പോണ് എന്തേലും വേറെന്തേലും ക്കെ ബിസിനസ്സ് ചെയ്യണണ്ടോ
ഇല്ലല്ല
ആഹ്
ബിസിനസാളെന്നും ഇല്ല
ആഹ് അയ് ശരി എന്താ അച്ചാറോ അങ്ങനെ എന്തേലുമൊക്കെ ഇണ്ടാക്കോ
ഇലില്ല
ആഹ് എനിക്ക് തോന്നുന്ന ഫുഡ് ഒന്നും വല്ല ഉണ്ടാക്കാൻ വലിയ ഇഷ്ടല്ലോ തോന്ന്ണ്ട്ല്ലേ
കുട്ടികളായപ്പെ ടൈംമ് കിട്ട്ണില്ല അതാ ഒന്നാമത്തെ പ്രശ്നം
ഫുഡ് ഇണ്ടാക്കാൻ ഇഷ്ടാണ്
ആഹ് അല്ലേ എനിക്ക് തോന്നാ കിട്ടിയ തിന്നാതാണ് പിന്നെ ആ അതന്നെ കി കിട്ടിയാ തിന്നാ
ഉം ഇണ്ടാക്കാൻ കുറച്ച് മടിയാണ്
ആഹ് ആഹ് ഞാന് അത് ടൈപ്പറ്റാണ് വച്ചാല് ഉണ്ടാക്കുവ വെച്ചാൽ നമുക്ക് തോന്നല്ലേ വേറെ എന്തെങ്കിലും സ്നാക് സോ അങ്ങനെയൊക്കെ ഉണ്ടാവുല്ലോ
ഉം
അങ്ങനത്തെ എന്തെലുമൊക്കെ ബങ്ങനെ ഉണ്ടാക്കും എനല്ലാതെ ഓര ഐറ്റള്ള ഐറ്റംസ് പക്ഷെ ഇഷ്ടാണ് കേക്കൊക്കെ അങ്ങനെയൊക്കെ ഇണ്ടാക്കുവോ കേക്കൊക്കെ ഇണ്ടാക്കോ
കേക്കും ഉണ്ടാക്കൂല തിന്നാൻ ഇഷ്ടാണ്
ആഹ് എല്ല് എല്ല് ഉണ്ടാക്കിയാ കൊഴപ്പല്ല കിട്ടിയതിന്നും
ഉം എന്നാ ശരി ടൈം ആയില്ലേ
ആഹ് എന്നാല് ശരി എന്നാലനി പിന്നെ വിളിക്കാം
ഓക്കെ
ശരി